ഹാ എന്തൊക്കെയുണ്ട് വിശേഷം
മഴയാ അവിടെയോ?
ഇവിടെ മയില്ല. വെയിൽ വെയിൽ
വെയിലാ ഇവിടെ കുട്ടിയുടെ ഡ്രസ്സൊക്കെ കഴുകി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് മഴ തുടങ്ങി അതുവരെ മഴയില്ലായിരുന്നു.
ഇവിടെ മഴയൊന്നുല്ല നല്ല വെയില ഇപ്പൊ തിരുമ്പിയതൊക്കെ എപ്പം പൊറത്തോട്ട് ഇട്ടിട്ടുള്ളൂ. എന്താണ് ഒക്ക ഏകദേശം ഉണങ്ങിട്ട് കഴിഞ്ഞു ഉണങ്ങി കഴിഞ്ഞു എടുത്ത വെക്കാനായി. ആ ഉം ആണോ? ന്ന ഇവിടെ അങ്ങനെ ഒന്നുല്ല. ഇവിടെ ഇപ്പ മൂന്ന് ദിവസമായി നല്ല മഴയിട്ട് ഇതേപോലെ തന്നെ കൊറ തിരുമ്പിയതുണ്ട് ഉണങ്ങാതെ കിടക്കുന്നു. അതൊക്കെ ഇപ്പൊ പൊ റത്തോട്ട് ഇട്ടിപ്പോഒന്ന് ഉണക്കി എടുത്ത് പാത്തക്ക് വെച്ചിട്ട നല്ല വെയിലാണിപ്പോ ഇവിടെ. ഇന്നലൊക്കെ നല്ല കൂടല് പോലൊയിരുന്നു. ഇന്നിപ്പോ നല്ല വെയിലാണ്. ആ നിന്നിട്ടിപ്പ ഉണങ്ങിട്ടുണ്ടാവൂലല്ലേ ഇല്ലേ ആണോ? ഉം.
ഷെയഡിന്റെ അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ആറുവായിരിക്കും. വേറെന്ത് ചെയ്യാനാ?
ആ സെഡില് ആ സൈഡിലിട്ടാലും പെട്ടെന്ന് ഈ ചീതന വരുമ്പോ അത് നെനയൂലേ? വീടിന്റെ ഒക്കെ സൈഡില് ഇതിന്റെതേപോലെ തന്നെ നമ്മള് നനയൂലേ? ഞങ്ങളെ വീട്ടില് മോളിൽ ആരും ഉപയോഗിക്കാറ ഇല്ല അങ്ങനെ അപ്പം ഞങ്ങള് അ അയൽ കെട്ടി ഡൈനിഹാള് നെ ചുവയൽ കെട്ടിട്ട് അങ്ങനെ ഇട്ടെക്കയിരുന്നു. ഇപ്പ ഇന്നൊക്കെ ഒന്ന് പുറത്തക് ഇട്ടാണ്ട ഒക്കെ ഉണക്കി എടുത്തണ്. ഉം. അപ്പൊ ഇന്നാലൊക്കെ ഇന്ന് രാവിലെ തൊട്ട് മഴയ
അല്ലന്നേ ഞാന് രാവിലെ കുറച്ച് ഞാൻ ചോറിന് അരിക്ക അടുപ്പത്തിട്ടും മറ്റേ വിറകടുപ്പാ ആ അപ്പൊ വിറകടുപ്പിലൊക്കെ വെച്ചിട്ട് വലിയ കാര്യത്തില് തുണി അങ്ങോട്ട് അയൽ ഇത് കഴുകാൻ അങ്ങോട്ട് മുക്കി വെച്ചപ്പോ ഉണ്ടടാ യിടിയും മ
ഇടിയോ ഉണ്ടോ പോ ആ ഇടിയും ഉണ്ട്ല്ലേ നിങ്ങളത് റേഞ്ച്യി് റേഞ്ച്ല്ല ഇല്ലാഞ്ഞിട്ടാണോ ഒന്നു ഒരു ഇതായിട്ട് ഇങ്ങനെ കേൾക്കുന്നത് ഹലോ ഹലോ കേൾക്കാവോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ